ആഹ്
ആഹ് കേക്ക്ണ്ട് നല്ലർത്താനം സുഖാണ് കൊഴപ്പൊന്നുല്ല എന്താ ഇങ്ങള വർത്താനം
നല്ലർത്താനം തന്നെ കൊപ്പൊന്നുല്ല പിന്നെ ചായ കുടിച്ചോ ചായ കുടി ഒക്കെ കഴിഞ്ഞോ
ചായ കുടിച്ചിട്ടില്ല ഇതാ ഇണ്ടാക്കാണ്
ഇണ്ടാക്ക്ണൊളളൂ ഇന്നെന്താ സ്പെഷ്യൽ
ഇന്ന് ദോശേണ്‌ ചെറുപയറ് കറീം.
ഉം കുട്ടിയേളൊക്കെ നീച്ച് കുട്ടിയേളൊക്കെ നീച്ചോ
കുട്ടിയേള് മദ്രസേ പോയി ചെർത് അവ്ടേതാ ഒർങ്ങാണ്പ്പോ നീച്ചിട്ടില്ല.
ഉം ഇന്ന് ഞാറാഴ്ച്ചാവോണ്ട്ല്ലേ സാവധാനം മതില്ലല്ലോ എല്ലാം മഴണ്ടപ്പോ അവിടെ
ഇല്ല്യാ മഴ ഇല്ല ഇങ്ങളവ്ടെണ്ടോ
ഇവിടെ രാവിലല്ലോം മഴെന്നു ഇപ്പൊന്ന് തെളിയ്ണ് ഉണ്ട് നല്ല ഇരുണ്ട് മൂടിയിട്ടേന്നു അപ്പ ഞാൻ വിചാര്ച്ച്ന്ന് മൊത്തം മഴേക്കാരന്ന് കൊർച്ചയ്ഞ്ഞൊരു കല്യാണോണ്ട് ഉച്ചക്ക്.
ആഹ് അപ്പൊ പിന്നെ മഴ ആവുമ്പോ പോവാ വൈക്കൂലേ.
ആഹ് പിന്നെ അല്ല അപ്പൊ ഞാ വിചാര്ച്ച് പൊർത്തെറങ്ങാൻപറ്റാത്തൊരവസ്ഥക്കാരല്ലോന്ന് തെളിയ്ണ്ട് തോന്ന്ണ്ട് ഒര് സൈഡിന്ന് ചെർതായിട്ട് വെളിച്ചം വര്ണ്‌ണ്ട് ഇപ്പൊ.
ഏഹ് ഞങ്ങക്കും ഇവടെ രാത്രി പെയ്തണാവോ രാവിലെയൊക്കെ കണ്ടിട്ടില്ലന്ന്.
എങ്ങനെ
രാത്രി പെയ്താണാവോ രാവിലെ ഇണ്ടായിട്ടില്ല. ഇവിടെ ആഹ്
ഇല്ലാ പിന്നന്തൊക്ക ഞാനിന്ന് ചപ്പാത്തി നല്ല തേങ്ങൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു കൊർച് ക തീ കഴിച്ചിട്ട് അങ്ങനെ ചുട്ട്ണ്ടാക്കിക്കാണ് ഇന്ന് പെട്ടന്ന്ള്ള പരിവാടി തീർക്കാചാരിച്ചിട്ടെ എങ്ങനെ
ചപ്പാത്തിയേ ഇങ്ങനെ കൊയക്കുമ്പള് തേങ്ങട്ട് വെക്ക
ആഹ് അങ്ങനെ തേങ്ങട്ട്ങ്ങാണ്ട് വെച്ച് കൊർച്ച് കട്ടീല്.
അപ്പൊ നല്ല ടേസ്റ്റ്ണ്ടാവോ ആഹ് ആഹ്. അതെയ് ഞമ്മളിങ്ങനെ വാട്ടീക്ക് തേങ്ങടാ വാട്ടുമ്പൾ ഇടാ
ഞാനതാദ്യം തന്നെ പിന്നെ തേ മി പൊടീന്റൊപ്പം മിക്സാക്കും തേങ്ങ.
ആഹ്
അത്യാവശ്യം നല്ലോം തേങ്ങ വാണം അപ്പളയിന്റെ ന്റെ ടേസ്റ്റ് കിട്ടോള്ളൂ അത്പ്പോമ്മളെ അരിപ്പൊടീലും ഇണ്ടാക്കാലോ അങ്ങനേണെങ്കില് എങ്ങനെ
ആഹ്. ചുടുവള്ളൊയ്ക്കലാണോ നിങ്ങൾ
എങ്ങനെ ചൂടുവെള്ള നല്ല ഞാൻ നല്ല തെളപ്പിച്ച വെള്ളം ഉപയോഗിക്കുക പിന്നെ പിന്നെ നല്ല തെളപ്പിച്ച വെള്ളം തന്നെ ഉപയോഗിക്ക പിന്നെ പിന്നെ ഇതിലു മാത്രേ ചെറിയ ചൂട് വെള്ളം ഉപയോഗുകുള്ളൂ നമ്മള് നൂൽ പുട്ടു ഉണ്ടാക്കൂലെ പൊടില് അതിന് മാത്രം ചെറു ചുടുവെള്ളം ഉപയോഗിക്കുള്ളൂ മറ്റതിനൊക്കെ നല്ല പച്ച വെള്ളം അതേപോലെ മൈതക്കാ ആണെങ്കില ഒരു വള്ളം ചൂടു വെള്ളം ബാക്കി അരിപ്പൊടിയണെലും പിന്നെ ആട്ടപ്പൊടാണെങ്കിലൊക്കെ നല്ല തെളച്ച വെള്ളം ഉപയോഗിച്ച് കൊഴക്കുന്നത് ഇന്നാ നല്ലോണം കൊഴച്ച് പിന്നെ ബ്രസ് മ്മ അമർ യിട്ട് പിന്നെ നേരെ ചട്ടിയിൽ ചുടും ഇന്നൊരു മടി കടി ഇണ്ടാക്കാനൊക്കെ അപ്പോ അങ്ങനെ ചെയ്തു ഇപ്പൊ പണി
ആഹ് അപ്പ വെറും ചായക്ക് കറിയൊന്നുല്ലാതെ
ആഹ് വെർതെ കട്ച്ച തിന്നാലോ വിചാർച്ചിട്ട് ഇന്നൊരു മടി ഇനിപ്പ കൊർച്ചയ്ഞ്ഞപ്പൊ എന്താപ്പോ കല്യാണത്തിന് പോണം അപ്പൊ ചോ റ് വെച്ചിട്ടുണ്ട് അപ്പൊ അയ്ന് കറി വെരുമ്പോ വാങ്ങാന്ന് പർഞ്ഞിട്ട് കറിക്ക്ള്ളത് വാങ്ങാന്നും പർഞ്ഞിട്ട് ഇന്നിപ്പോ ഞായറാഴ്ചല്ലേ ആഹ് അങ്ങനെ ചെയ്യ വിചാരിച്ചിട്ടങ്ങനെ ആഹ് കൊർച്ച് നേർത്തെന്നും പോണ്ടീരും കല്യാണത്തിന് അ എള്ളാപ്പാന്റെ മോന്റോടെ ആയോണ്ട് നേർത്തം ആഹ് എളാപ്പാന്റെ മോന്റെ കുട്ടിന്റെ കല്യാണാണ് അ പ്പോ നേർത്തെ പോ
ഇങ്ങളെ എളാപ്പാന്റെ
ആഹ് ഇന്റെ ഇവിടെ ഇന്റെ ഇന്റെ ഭർത്താവിന്റെല്ല നമ്മളെ സ്വൻ നമ്മളെ എളാപ്പാന്റെ മോന്റെ അപ്പം ഏഹ് എങ്ങനെ ആഹ് മോനും വെരും ഞങ്ങള് മൂന്നാളും കൂടെ പോവാ കല്യാണ പിന്നെ മോളും ഭർത്താവും പിന്നെ അവിട്ന്ന് വിളിച്ചിട്ടുണ്ട്അയ്ന് ഓന് ന്ന് ലീവുണ്ടോന്ന് അറീല്ല ഓനോ ഏ എക്സൈസ് ഓഫീസറാണപ്പം ലീവ് ഉണ്ടാകോന്ന് അറിയില്ല അപ്പൊ അയ്നൻസർച്ച് വരാന്ന് പറഞ്ഞു ഇന്നലെ ലീവേനി നൈറ്റ് ഡ്യൂട്ടി ആയൊണ്ട് ഇന്നലെ ലീവ് ഇപ്പോ ഇന്നും ലീവെട്ക്കാ പറ്റോന്നറിയില്ലന്നൊക്കെ പറയ സൗകര്യം പോലെ എന്താച്ച ചെയ്യ്ന്നൊക്കെ പർഞ്ഞിട്ടുണ്ട് ഞാൻ പെങ്കുട്ടിനെ കെട്ടിച്ച്ണ കല്യാണാണു വല്യാ കല്യാണു ആണെ അങ്ങനെ
ആഹ് അവൾക്ക് കുട്ടിയുണ്ടോ മോൾക്ക്
ഇല്ല ഇപ്പൊ ആറ് മാസായിട്ടൊള്ളു കല്യാണം കഴിച്ചിട്ട് ആഹ് അയ്ലൊക്കെ സെൻസസിന്റെ ആൾക്കാര് വെർലു തൊടങ്ങിയോ ഞങ്ങള അതില
ആഹ് ഇന്നലെ വന്നിക്കണ് തോന്ന്ണ് ഞങ്ങളെ വീട്ടിക്കെത്തീട്ടില്ല അയൽ വാസി
ആഹ് ഇന്നട്ട് ങ്ങട്ട് വന്നിട്ട് വീടിന്റെ അവ്ടെ പോ ശർക്കിനു വീട്ട് നമ്പറ് കൊട്ക്കണം ഇപ്പ ഇന്നലെ പ്പ ഇവടെ വന്ന ആള് നമ്മളവ്ടെ പിന്നെ എന്താ വീട്ട് നമ്പറ് അവ്ടെ ജനൽമ്മെ എഴുതിട്ട് പോയി നമ്മള് പർഞ്ഞു കൊട്ക്ക വീടു നമ്പറൊക്കെ അപ്പോ ഞാൻ ചോയ്ച്ച് സൻസസിന്റെ ആണോന്നു ചോയ്ച്ചു അതെന്ന് പർഞ്ഞപ്പോ പർഞ്ഞു പിന്നെ ഞങ്ങള് പിന്നെ വരാന്ന് പർഞ്ഞു എന്നാ വെരോയ്ച്ചപ്പോ അപ്പൊ അപ്പ പിന്നപ്പോ ഇന്നലെ ഒക്കെ എന്താ പർയാ അയ്ന്റെ പിന്നെ മെസ്സേജുകൾ ഇങ്ങനെ വന്നോണ്ടിക്ക്ണ്ട് ഗ്രൂപ്പ്ലിങ്ങനെ കൂട്ടം ഗ്രൂപ്പിലുണ്ട് ഞങ്ങളെ അയൽക്കൂട്ടൾ ഉള്ള അവ്ടൊക്കെ ഉണ്ടകോക്കാരം ഇവടിം അൽക്കൂട്ടള്ളോണ്ട് അയ്ന്റെ ഗ്രൂ് ഇങ്ങനെ വെർഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ ചോദിക്ക്ണ എന്താ വെച്ചാല് നമ്മളെ വീട് പിന്നെ എന്താ വാർപ്പിൻ്റെ വീടാണോ അടി ടൈൽസാണോ ഇട്ട്ക്ക്ണത് നമ്മളെ ചൊമരങ്ങൻത്തെ ചൊമരാണ് പിന്നെ വീട്ടില് വാഹനം ഇണ്ടോ ടൂ വീലർണ്ടോ ഫോർ വീലർണ്ടോ പിന്നെ ഗ്യാസ് കണക്ഷന്ണ്ടോ അങ്ങനെക്കെ പിന്നെ അങ്ങൻ തൊക്കെ ഓരോ ചോദ്യങ്ങൾ അഹ് നമ്മളെ വീട്ട് ത്തെ കാര്യങ്ങള് അതാണ് സെൻസസ് പിന്നെ ഇവിടെ സ്ഥിരം താമസിക്കുന്നോര് ആരാണ്
പിന്നെ ഏ സി ഉണ്ടോന്നുന്നൊക്കെ ചോയ്ച്ചോ ഏസിണ്ടോന്നൊക്കെ ചോയ്ച്ചോ
ഏസിൻ്റത് ഞാൻ അതില് കണ്ടില പക്ഷേ ഈ നാല് ഫോർ വീലർ വണ്ടി അത് ചോയ്ക്ക്ണ്ട്
പിന്നെ അതേപോലെ എന്താ പറയാ
ഉം അത് പെൻഷനൊക്കെ ഇതാക്കാനാണാവോലെ പെൻഷൻ കൊർ ട്ടാന് അങ്ങനത്തൊക്കെ തോന്ന്ണ്. ടെൻഷനൊക്കെ ഇള്ളോല് ഇണ്ടാവുലെ.
ആഹ്. എന്തിനാന്നറീല്ല. ഒരു വീട്ടില് എത്ര ഫാമിലി ഇണ്ട്. അങ്ങനൊക്കെ അതായത് മൊ മൊത്തത്തില് ആരൊക്കെ ആ വീട്ട് താമസിക്ക്ണ് ണ്ട് ജനങ്ങളെ ആ ഒരു കണക്കെടുപ്പിനേക്കാരലെ. സെൻസസ് അങ്ങൻത്തെ അതിന് വേണ്ടിയിട്ടേക്കാരം.
ഇങ്ങനെ ഈ ഏസി ഇള്ള വീട്ടുകാർക്കൊന്നും ഇഞ്ഞ് പെൻഷൻ ഇല്ല ഇന്നൊക്കെ അങ്ങനെ പറയ.
ആഹ് അത അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പ നാളും മുഖ്യമന്ത്രി ഇപ്പ നാള് നിയമസഭേലും പറിണ് ണ്ടേന്നു. അന്ന് ഞാൻ നിയമസഭെന്റെ ഇതൊക്കെ കണ്ടു. ടി വീല്. പിന്നെ അപ്പൊ കണ്ടപ്പോ പറയുണ്ടായിന്നു. അതൊരു ടേസി ഒരു മാനദണ്ടാക്ക കാമ്പാടില്ല. പെൻഷൻ വാങ്ങ്ണോരു കാരണം. എന്താ വെച്ചാല്. ഒരു പ്രായായ അസുഖായി കാണ്ട് ഇങ്ങനെ കെടപ്പിലായ രോഗികള് ഉണ്ടാവും. ആ വീട്ടില് ചെൽപ്പോ വേറൊരു മകന്റെ ഒരു സഹായം ആ വീട്ടില്ക്ക്ണ മകന് ചെൽപ്പം കഴിവുണ്ടാവണംന്നില്ല അപ്പ വേറൊരു മക മകന്റെ ഒരു സഹായം. പൈസ അയച്ച കൊടുത്തിട്ട് ആ ഒരു സഹായത്തിലേക്കാണ് ഇപ്പൊ കഴിണത്. അപ്പൊ അതൊരു മാനദണ്ഡ കാമ്പാടില്ലാന്നൊക്കെ പറഞ് അയാളന്ന് നിയമസഭേല് പ്രസംഗിക്ക്ണ്ടേന്നു. അപ്പൊ ഇനി അത് മാറ്റം വെരോന്ന് അറിയൂല. പെൻഷനും വേണ്ടീട്ടല്ല ഇപ്പൊ സെൻസസ് എടുക്ക്ണ്ത്. സെൻസസ് എടുക്ക്ണത് നമ്മളെ പിന്നെ കേന്ദ്ര സർക്കാരിൻന്റെതാണ്. നമ്മളെ കേരള സർക്കാരിന്റെതല്ല. അത് നമ്മള് ജനങ്ങള് എത്രത്തോളം ഇണ്ട് പിന്നെ എന്താ പറയാ. അപ്പൊ ഓരൊക്കെ സൗകര്യങ്ങളും കാര്യങ്ങളും അങ്ങനെ മൊത്തത്തില് കണക്ക്. ജാതി ജാതിന്റെതും. ഒക്കയില് കിട്ട്വാക്കാരം. ഏതൊക്കെ മതക്കാര്, ഏതാ ആൾക്കാരാണ്, കൂടുതല് അങ്ങനെയൊക്കെ രിക്കും. അ സെൻസസ് അ ആ അപ്പ അയ്ന്റെ ആൾക്കാര് വരും തോന്ന്ണ്. ഒന്നും കൂടി വരുന്ന ഓല് പറഞ്ഞത്. പിന്നെ അപ്പൊ അത്രെ പറഞ്ഞിട്ട് പോയി. ഏഹ്. ഇതൊക്കെ തന്നെ ഇപ്പ ഞാനാ മെസ്സേജ് വന്നപ്പോ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചോക്ക്യപ്പോ അങ്ങനെ മനസ്സിലാക്കിയതാണ്.
ആഹ് ഇപ്പ മുപ്പത്തഞ്ചിന്റെ പെൻഷ്യന് ഇല്ല. മുപ്പത്തഞ്ചിന്റെ പെൻഷൻ കൊടുത്തീനിലെ. ഇപ്പ കിട്ട്ണില്ലാ തോന്ന്ണ്.
ആർക്ക് സ്ത്രീ സുരക്ഷന്റെ.
ആ
ആഹ് സ്ത്രീ സുരക്ഷന്റെ പെൻഷന് പിന്നെ മറ്റേ സർക്കാരായപ്പൊ കൊടുത്തീന്നു. ഇപ്പത്തെ സർക്കാരിന് പിന്നെ. എന്താന്ന് അറിയൂല്ല. അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് പറയാന്ന എന്തൊക്കെയണെന്ന് നിയമസഭേല് പറയുന്നത് കേട്ടാ. അങ്ങനെ കേട്ടു.
ആഹ് ആഹ് ആഹ് അതെ
ഇപ്പോ പിന്നെ പലേതു ഉള്ളതല്ലേ നമുക്ക്പ്പോ ഓരെക്ക സൗകര്യം പോലെ ചെയ്യട്ടെ. ഓരോ സർക്കാർ വരുമ്പോരോന്ന് ചെയ്യട്ടെ. അപ്പോ ജനങ്ങൾക്ക് ഉപകാരം ഇണ്ടാവട്ടെ അത്ര ഒള്ളു അതൊക്കെ.
എന്നിപ്പൊരു സർ കാരന്നെ അതാവാൻ പറ്റൂലല്ലോ.
ആഹ് അതല്ലെ. ജനങ്ങൾക്ക് ഓരോ ഉപകാരങ്ങള് ഇണ്ടാവട്ടെ ആര് ഭ രിച്ചാലും അത്രള്ളു നമ്മക്ക്. ജനങ്ങൾക്ക് സമാധാനത്തോട് ജീവിക്കാൻ കഴിയണം. അത്രള്ളു. പിന്നെ ആഹ്. പിന്നെന്താ പരിപാടി. ഇന്ന് ഇന്നെന്താ പരിപാടി ഭക്ഷണോക്കെ കഴിച്ചിട്ട് ഇന്ന് എന്തേലും പരിപാടി വേറെ എന്തേലും ഉണ്ടോ.
ഇല്ല ഇല്യ. പരിപാട്യാെന്നുല്ലമ്മാ മറ്റാള് പണിക്ക് പോയില്ലെ.
ആഹ് പണിക്കോയൊ. ഏഹ് ഞായറാഴ്ച ഒഴിവില്ലലെ.
വെള്ള്യാഴ്ച്ച
വെള്ളാഴ്ച്ച ഒഴിവ് ആ ശെരി.
അപ്പൊ പിന്നെ ഇങ്ങനെ നമുക്ക് പോവാണ്ടെങ്കിലൊക്കെ പോകും. ആഹ് വെള്ള്യാഴ് പള്ളില്ലെ ദിവസം ഒഴിവാവും. ലീവൊന്നുല്ല ഒഴിവാക് ക്ക്ണാണ് ആഹ്.
ഇവിടെ പിന്നെ വെള്ളിയാഴ്ച ദിവസം പണി ഉണ്ടാവും. പക്ഷെ അവിടെ അടുത്തുള്ള പള്ളിയിൽ ഒക്കെ അടുത്തുള്ള പള്ളിയിൽച്ചാൽ അങ്ങനെ പോകും ചെയ. ഇവർക്കങ്ങനെ ഓയിവ്. ള്ളൂ, അങ്ങനെ കിട്ടുള്ളൂ. പിന്നെ ഞായറാഴ്ച പണിയുണ്ടാവും. ചിലദിവസങ്ങളിൽ ഇ ന്നൊക്കെ പിന്നെ കുറവാന്ന്. ഇന്നുപ്പോൽ ക്ക് ഒപ്പം പണിയടുക്കുന്നവരെ അടുത്തൊക്കെ കയറി താമസം, അങ്ങനെക്കെ ഉള്ളതൊണ്ട് അങ്ങനെല്ലാരും, പണിക്കാരല്ലാരും ലീവാണ് പറഞ്ഞു.
ആ, ആ. ഇവടെ ഞായറാഴ്ച ലി
ഞായറാഴ്ച
ലീവ് ഉണ്ടോ ആൾക്?
ആ, ഞായാഴ്ച നമുക്കു എന്തങ്കിലും അർജെന്റ് എന്തെങ്കിലും ലീവ് എടുക്കും. ഇ ല്ലെങ്കിൽ ഒക്കെ പണിണ്ടാവും. അല്ലങ്കിൽ ഈ വണ്ടീൻ്റെ പണി ആയതുകകൊണ്ടെ പെട്ടെന്ന് ഇന്നെ സമയത്ത് തീർത്ത് കൊടുക്ക തീർത്തുകൊടുക്കണന്ന് പറഞ്ഞട്ടുണ്ടാവും, അപ്പോ ആ സമയം കൊണ്ട് തീർക്കണ്ടതായതുകൊണ്ട് ഇവർക്ക് എന്താ പറയാ ലീവ് എടുക്കാൻങ്ങനെ കഴിയില്ല. എന്ന നമുക്ക് എന്തെലും പരിപാടിക പരിപാടികളൊക്കെ ണ്ടെങ്കിൽ നമ്മ ക്ക് ലീവ് എടുക്കുകയും ചെയ്യ, പറഞ്ഞിട്ട് പോരും ചെയ്യാ. അപ്പൊ പ്രശ്നല്ല അങ്ങനെ. ഇന്നുപ്പോ ഓലെ കമ്പനിയിൽ നിന്ന് മുന്നേ പണിയെടുത്ത ഒരാളെ പിന്നെ കേറി താമസംമായതുകൊണ്ട് എല്ലാവർക്കും ലീവ, അവർ ക്കൊക്കെ ക്ഷണംഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഇന്നു ലിവ. നമ്മുക്കാണന്ന് കുടുംബത്തിൽ കല്യാണം ഉള്ളതുകൊണ്ട് അങ്ങനെ അ, അതി നും പോണ്ടേ, അപ്പൊ അതിനൊക്കെ കിട്ടും അങ്ങനെ
അങ്ങനെയൊക്കെ.
ആഹ
പിന്നെ എന്നിട്ട് ഇപ്പൊ പണികൾ കഴിഞ്ഞോ?
പണികൾ ഇപ്പോ ഞാൻ ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു കുറ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതു കൊണ്ടരള്ളൂന്ന്. അപ്പൊ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോ. ചിക്കന് കൊണ്ടുവന്നച്ചേ, ഉം. അപ്പ അത്ണ്ടാക്കണം ഉണ്ടാക്കിവെച്ച് ഉണ്ടാക്കി വെച്ചിട്ട് പോണം അങ്ങനെ
ചിക്കന് കറിയ എണ്ടാക്ക?
ആ, രണ്ട് കഷ്ണം എടുത്തിട്ട് ഞാന്. ബാക്കി കുറച്ച് കറി വെക്കും. ചിലപ്പോ കടായി മാതിരി അങ്ങനെ വെക്കും. അങ്ങനെ ഒന്ന് ഫ്രൈ ആക്കിട്ട്. ഏ, ആ. വെക്കണം. അ, ഇങ്ങനെ പുതിയത് ഇങ്ങനെ നമ്മൾ വീട്ടിൽ അവിയൊക്കെുമ്പോ ചെല്ലുമ്പോൾ എല്ലാവരും നല്ല നല്ല ഫുഡിന്റെറെ കാര്യത്തി എന്റെ വിട്ടിൽ അവിടെ ആങ്ങളമാരൊക്കെ ഭയങ്കര സ്പെഷ്യലണ്. എല്ലാവരും വെറൈറ്റി വെറൈറ്റി ഉണ്ടാക്കണവരാ അപ്പോൾ
ആ, ആ.
ആ, അപ്പൊ അങ്ങനെ കായ്ച്ചു, ശി ലയതുകൊണ്ട്, പിന്നെപ്പോ നമുക്കിപ്പോ മോൾ കല്യാണം കഴിച്ചു അപ്പോ നമുക്ക് മരുമോൻ വരുമ്പോളും ഒക്കെ നമുക്ക് നല്ല വേറെ വേറെ ഫുഡ്, എപ്പളും നമുക്ക് കടയിൽന്ന് കൊണ്ടുവരൽ ശരിയാവില്ലല്ലോ. അപ്പം നമ്മൾ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി അങ്ങനെ ശീലാകും. ആദ്യം കുറച്ച് കുറേശം ഉണ്ടാക്കും. പിന്നേ അങ്ങനെ പിന്നെ കുറച് ഇത്. പിന്നെണ്ടാക്കുമ്പോ കുറച്ച കൂടിങ്ങന മാറ്റ വരുത്ത ന്ന് അങ്ങനെ കണ്ട് കണ്ട് അങ്ങനെ പഠിച്ചു. അങ്ങനെയാണ് പഠിക്കും. അപ്പൊ കഴിയാണത് ആദ്യം തന്നെ നല്ല രീതിയിൽ പഠിക്കാൻ നോക്കും. പിന്നെങ്ങനെ ശീലാകും. പിന്നെ അതുപോലെ യൂട്യൂബില് കുറേ നോക്കും. പല പലതും നോക്കും. പിന്നെ ഒരാൾത് മാത്രമല്ല. പലരിതും നോക്കിട്ട് അതിൽ നമുക്ക് നമ്മു ക്ക് നമ്മളതിൽ ഒതുങ്ങിയതും ഏറ്റവും സിമ്പിൾ ആയിട്ട ഒന്ന് ഏറ്റവും ടേസ്റ്റ് ആയിട്ട് ആയിട്ടന്ന നോക്കാ രീതിൽ അങ്ങനെ ചെയ്ത് നോക്ക ചെയ്യ അങ്ങനെ. അങ്ങനെ എല്ലാം പരീക്ഷിച്ചിപ്പോ അത്യാവശ്യൊക്കെ എല്ലാ കാര്യങ്ങളും, ഉം.
എന്നാ ശരിലെ ഓക്കേ.
ആ, സമയമായോ ആവാനയിക്കും.
ആ, അതെ ആ.